ഹലോ.
ഹലോ.
എന്തേടുക്കുവാ?
ഓ ചോറും ഒക്കെ കഴിച്ചിട്ടിങ്ങനെ ഇരുന്നതാ.
ഉം. ചായ കുടിക്കാൻ സമയായില്ലയോ?
ആഹ് ഇച്ചിരി കൂടി കൈയട്ടെന്ന് വിചാരിച്ചു.
ഉം പാലൊക്കെ ഇരിപ്പുണ്ടോ?
ഉം. പാലിരിപ്പൊണ്ട്.
ഉം. പാലങ്ങനെയാ മേടിക്കുന്നേ മിൽമേന്നോ അതോ?
പാല്, കുപ്പിപ്പാല് മേടിക്കും. നല്ല പാലാ. ഉ
പിന്നെ ഉച്ചയ്ക്ക് എന്തൊക്കെയ ഉണ്ടായിരുന്ന കറി?
ഉച്ചക്ക് മീൻകറി ഉണ്ടായിരുന്നു. സാമ്പാർ, തോരന്. അച്ചാർ. ഉം.
നല്ലയായിരുന്നോ സാമ്പാർ?
നല്ല സാമ്പാറായിരുന്നു.
ഉം. എന്തൊരച്ചാറാ?
നാരങ്ങ
ഉം വെള്ള ഇട്ട് വെച്ചോ
ആഹ് നാരങ്ങെ വെള്ള ഇട്ട്
ആഹ പിന്നെ മാങ്ങയൊക്കെ തീർന്നോ
മാങ്ങയെല്ലാം തീർന്നു
ആണോ ഇല്ല ഇവിടെ മഴയാവുമ്പോ മാ മാങ്ങയെല്ലാം തീരുമല്ലോ ഉം പിന്നെ രാവിലെ എന്തുവാര്ന്നു
രാവിലെ ദോശ ഉണ്ടാക്കി ഉപ്പുമാവ ഉണ്ടാക്കി
ആണോ ഉം പിന്നെ ചേട്ടന് ജോലി ഉണ്ടോ
ഇന്ന് ഇല്ലായിരുന്നു മഴ ആയോണ്ട്
ഉം നല്ല വാതിലു പോന്നുണ്ടോ
ഇല്ല ഇല്ല വിളിച്ചു ഈ മത തിരുവനന്തപുരം ദൂരവ
ആന്നോ
ഉം എന്ന പോരഞ്ഞു മോൾക് പനി തല ആഹ് അങ്ങനൊക്കെ അങ് മടി
ആവി പിടിച്ചാൽ മതി മാറും
ആഹ എന്നിട്ട് പിടിക്കത്തിന്നല്ലോ
ആന്നല്ലിയാ
ആഹ
ആഹ്
അറിയാം എല്ലാം പക്ഷെ ഒന്നും ചെയ്യത്തില്ല
ആന്നൊ
ആഹ്
ആവി പിടിച്ചാലേ മാറത്തുള്ളൂ
ആഹ് അതാ വൈക വൈക തല്ലന്ന് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലേ
ഉം പിന്നെ-
അ എപ്പഴും പറയും തലവേദന എടുക്കുമ്പോ ആവി പിടി ആവി പിടി എന്ന് പറയും ചെയ്യത്തില്ല
ആന്ല്ലേ ഉം പിന്നെ വീട് പണിയൊക്കെ എന്തോ ആയി
ഓഹ് വീടുപണിയൊക്കെ അതുപോലെ കെടക്കുന്നു
ആണോ പിന്നെ ആഹ് - വേറെ എന്തൊക്കെയുണ്ട് വിശേഷം രാത്രി ഇനി എന്തുവാ ചോറാണോ
ആഹ് രാത്രിയില് നാളെ അപ്പുറത്തെ ചേട്ടൻന്റെ അങ്ങനത്തെ ചേട്ടത്തിടെ അമ്മുമ്മേടെ ആണ്ടാ
ആണോ ഇപ്പൊ എന്തുവാ ഒരു വർഷം ആയോ
ആഹ് ഒരു വർഷമായി
ആണല്ലേ അപ്പൊ പിന്നെ അവിടെ ഫുഡൊക്കെ ഒണ്ടോ
കഴിഞ്ഞ കൊല്ലം ഈ സമയത്തായിരുന്നു
ആനോ ആഹ് ഫുഡ് ഒക്കെ ഒണ്ടോ അന്നേരം അവിടെ
അപ്പം വൈകിട്ട് അങ്ങോട്ട് പോണം
ആണോ അപ്പൊ രാത്രി അവിടെ ആന്നോ
ആഹ് രാത്രി അവിടാ
പിന്നെ വേറെന്ത്‌ വേറെ എന്തൊക്കെയുണ്ട്
വേറെ മഴയാ
ആഹ് അണ്ണം വിളിച്ചോ അണ്ണം വിളിച്ചോ ഇന്നാ അവധിയാണല്ലെ വെള്ളിയാഴ്ച
ആഹ് വിളിച്ചോണ്ട് വരുന്നേ ആയിരുന്നു.
ആണോ
ആഹ് അങ്ങന ഒന്നും രണ്ടും പറഞ്ഞു പിണങ്ങിയങ്ങ് വരും ചെന്ന്
ആണോ ഉം പിന്നെ അവിടെ പെരുന്നാളല്ലയോ ചെറിയ പെരുന്നാള്
ആഹ് ആഹ് അടുത്താഴ്ചയാന്ന് തോന്നുന്നു
ആഹ് പിന്നെ വല്ലിയമ്മച്ചിയെ വിളിക്കാറുണ്ടോ
ആഹ ഉണ്ട് ഉണ്ട്
ഉം ഇന്ന് വിളിച്ചായിരുന്നോ
അമച്ചക്ക് വായനുണ്ടെന്ന് തോന്നുന്നു
അന്നോ ആഹ ഉം പിന്നെ വേറെന്തോ ഇവിടാണെങ്കി ഈ വയലിന്റെട്ത്ത് തെങ്ങിന്റെ മൂട്ടില് ഒരു പട്ടി പുറകോട്ട് പുറകോട്ട് കുതിക്കുന്ന എനിക്ക് തോന്നുന്നെയ്യ അവിടെ എന്തോ കിടപ്പുണ്ടെന്നോ ഇഴജന്തു എന്തോ എതോ ഉണ്ട് അവിട കേട്ടോ
ആഹ്
പുറകോട്ട് പുറകോട്ട് കുതിക്കുന്ന ഈ പട്ടിയും പൂ ശരിഉള്ളിടുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും
ആഹ് അവ്ടെന്ന് നോക്കി കൊരക്യും
ആഹ്
ഉം
പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പട്ടികളുണ്ട്
അത് കണ്ടെങ്കി കയനെ അത് കണ്ടെങ്കി കൊരച്ചേനെല്ലോ
അത് പൊറകോട്ട് പൊറകോട്ട് കുതിക്യിന്ന് പട്ടികളെല്ലാങ്കുടെപ്പൊ തെങ്ങിന്റെ മൂട്ടിലോട്ട് നോക്കി നിക്യുന്ന
ഉം അഹ് പഴത്തിന് തണ്ടെങ്ങെ കൊരച്ചേനേ
ആഹ് ആഹ് പക്ഷെ ചെലപട്ടി കുരയ്ക്കത്തില്ല കളിക്ക്യുവാ കളിക്യാനുള്ളരു മൈൻഡിലങ്ങ് ചെല്ലും
ഉം
ആഹ് വല്ല ചേരയോ വല്ലോ ആയിരിക്ക്യോ നോക്കണം
കാടോ കാടാണോ
കാടല്ല ഒര് തെങ്ങിന്റെ മൂട്ടില
അതാവ്ടെ പോച്ചേകാടോ
ആഹ് പോച്ചയാണ് പോച്ചയാണ് എനിക്ക് തോന്ന്ന്നതെ ഞ് പോകുന്നന്ന് ഒരു പട്ടിയാന്നെങ്കി ആഹ് ഭയങ്കരോയിട്ട് ഇങ്ങനെ നോക്കിയിരിക്യൂന്നേട്ടോ അവടെ ഉം അവടെന്നാ ഭയങ്കര കാടക്ക്യാ
ഇങ്ങോട്ട് പോവര്ത് കേട്ടോ
ആഹ് ആഹ് പട്ടിയെ അതിനൊപ്പം നടക്ക്ന്ന് നോക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നന്തോ എഴഞ്ഞു പോവുന്നതാന്നന്ന്
ഉം
പിന്നെ ഉപദ്രവിക്കോ പട്ടികളിങ്ങനെ ഇഴജന്തുക്കളെ
പിന്നെ കൈ കിട്ടാങ്കി കടിച്ച് മുറിക്യും
ആഹ് ന്നല്ലേ
ആഹ്
പിന്നെ വേറെന്തുവാ വിശേഷം
വേറെ വിശേഷം
മഴയുണ്ടോ മഴ പെയ്തോ ഇന്ന്
ഇന്ന് മഴ ചാറ്റലായിരുന്നു ഇന്ന് അതുകൊണ്ടാ ഇന്ന് ജോലിക്ക് പോവാഞ്ഞെ വെച്ചെ
ഈ മഴ ചാറ്റ - ഇപ്പോൾ ഒരു വല്ലാത്ത കാലാവസ്ഥ പെയ്യുന്നതും ഇല്ല
ഉം ആവിയും ഉണ്ട് നല്ലെ
ആഹ് ഇന്ന് ചൂടുണ്ട്
ആഹ് ഒര് ഹെൽത്തിൻഷുറൻസിന് ചേരുന്നോ
ആഹ് ചേരണോന്ന് പറഞ്ഞിരിക്കുവ മോളെ
ഒരു ലക്ഷത്തിന്റെ ഒരു പോളിസിയാ കേട്ടോ മൂവായിരത്തി ഒരുന്നൂറ് രൂപ അടച്ച് കഴിഞ്ഞാൽ വർഷം- പുതുക്കിയാ മതി
ആഹ്
ഉം ചേരുവന്നെങ്കി എന്റെ അടുത്ത് പറഞ്ഞാ മതി കേട്ടോ ഉം പിന്നെ- അതിനെക്കാട്ടി നല്ലത് സ്റ്റാറിന്റെ ഹെൽത്തിന്റെ കാർഡാ സ്റ്റാർന്ന് പറയുന്നെ കമ്പനിയുടെ ഉം പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഒരു ഇൻഷുറൻസ്- കാർഡ് ഒക്കെ എടുത്തിരുന്നത് നല്ലതാണ് കാരണം ഇപ്പ ഹോസ്പിറ്റലില് ഭയങ്കര ചാർജ് ഒക്കെ അല്ലയോ
ആന്
ആഹ്
ഈ സ്റ്റാർ ഹെൽത്തിന് എത്ര രൂപയാ മാസം
അത് മാസം എന്തോ അടക്കണം തോന്നുന്നു ഇത് വർഷം വർഷം ആ അടക്കണ്ടന്നത് വേറെ ബാ- ധ്യതകളൊന്നും ഇല്ലാത്തവർക്ക് ഈ ലോണും അങ്ങനെ ഒന്നും ഇല്ലാത്തവർക്ക്- ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിടുന്നത്
ആ ഈ ലോണൊക്കെ ഉള്ളവരാ ഭയങ്കര പാടാ മാസം അടക്കാനും ഒക്കെ ഉം പിന്നെ വേറെന്തുവാ അവിടെ
വേറെ വിശേഷം ഒന്നുല്ല അഖിലണ്ണൻ വിളിച്ചായിരുന്നോ
ആ വിളിച്ചായിരുന്നു
പിന്നെ അണ്ണന് എല്ലാർക്കും അവിടെ പനിയൊക്കൊയിരുന്നു ഇപ്പൊ കുറവുണ്ട് പിന്നെ ബർത്ത്ഡേയുടെ അന്ന് രാത്രില്ലേ ഞാൻ അങ്ങോട്ട് പോയേരുന്ന് ആരോടും പറയാതെ അങ്ങ് പോയി വീട്ടില് അവരാന്നെങ്കി പേടിച്ചു പോയ് ഞാൻ ഫോൺ വിളിച്ചനൊക്കെ അവര് എടുക്കുന്നതും ഇല്ലായിരുന്നു അമ്മ വേറൊരു കോളിലായിരുന്ന് ഇവിടന്ന് ഇറങ്ങിയടം തൊട്ട് അവിടെ ചെല്ലുന്നടം വരെ ഞാൻ വിളിച്ചോണ്ട് ഇരുന്ന് അപ്പറത്തെ അണ്ണന കൊണ്ടുപോയത് കാറില്
അമ്മ വിചാരിച്ച് കാണും മോൾ പെരേൽ ഇരുന്നു കൊണ്ട് അമ്മയെ വിളിച്ചിക്കുവാന്നെന്ന്
ഉം അവരങ്ങ് പേടിച്ചു പോയി അച്ഛനും അമ്മയും എന്നെ വിളിക്കുവായിയിരുന്നന്ന്
അങ്ങനെ ഞാൻ ഈ സംഭവം രാത്രി സ്നേഹചേച്ചീടെ എടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ
ആ
പേടിച്ചിട്ട് അന്നേരം സ്നേഹ ചേച്ചി വഴക്കെല്ല കിട്ടിയുള്ളൂ ഞാനായിരുന്നെങ്കിൽ അടിയും കിട്ടിയേനെ ന്ന്
ആ വയ്യാതെയിരുന്നോണ്ട
ആ വയ്യാതിരുന്നോണ്ട അടികിട്ടാഞ്ഞത്
ആ ഹാ
പിന്നെ കൈതച്ചക്കെ പറിച്ചോ
ഇല്ല ഇല്ല
ആ ആ പിന്നെ അവിടെ നിപ്പോണ്ടോ എത്രണ്ണോണ്ട് കൈതാ
രണ്ട് കൈതച്ചക്ക നിൽപ്പുണ്ട്
ആന്നോ ഉം പിന്നെ പുഴു ഉണ്ടോ പുഴ
ഇല്ല
ഉം ഇതിയിപ്പ മഴക്കാല അല്യോ കൊതുകൊക്കെ ആ അതാ ഒരു സമയത്തൈ ഇവിടെ ഇഷ്ടംപോലെ തേകുണ്ടായിരുന്നെ വീട്ടിന്റെ അടുത്തേ വീടിന് ചുറ്റും ഒങ്ങ് തേക്കായിരുന്നു അപ്പൊ ഒരു എട്ടൊമ്പത് വർഷത്തിന് മുന്നേക്കെ ഈ തേക്കുകളെല്ലാം എന്തോ അസുഖം വന്നിട്ട് പിഴിതങ്ങ് വീഴുവാ
ആ
പിന്നെ ആന്നെ ങ്കി ഈ തേക്കെലകാത്ത്ന്ന് പുഴുക്കളിങ്ങനെ നൂല് കോർത്തിങ്ങനെ ഡ്രസ്സിലൊക്കെ അങ് കഴുകിയിട്ടേക്ക്ന്ന തുണിക്കാത്തൊക്കെ അങ്ങ് വീഴും ആ ആ സീസൺ ഒരു ഏപ്രിൽ ആയിരുന്നു അങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ ഈ വട്ടം അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലായിന്നു പുഴു
ആ
ഉം പിന്നെ വണ്ടി ഓടിക്കാൻ പഠിച്ചോ
ഓ ഇല്ല മോളേ
ആ പഠിക്കണം കേട്ടോ
ആ ഇനി മോൻ വരുമ്പോ അവൻ പഠിപ്പിക്കും
ആ ഇവിടെ ഒരു കുളിപ്പി പിള്ളേരെ കുളിപ്പിക്കന്നെരമ്മ പോവും അമ്മണ്ടായിര്ന്നെ കുഞ്ഞുങ്ങളൈ
ആഹ് ആഹ്
ആഹ് നമ്മടെ വീടിനടുത്തുള്ളതാ അവര് നല്ല പ്രായമുള്ളവരാണ് ആഹ് അവരുടെ മക്കളൊന്നും ഇവിടെല്ലൃ
ആഹ്
അവര് നേരത്തേയൊക്കെ കുളിപ്പിക്കാനൊക്കെ ബസ്സിലൊക്കെ ആയിരുന്നു കേറിപ്പോന്നേ ചെറു ചെറീയഭാഗത് തൊക്കെ പോകുമ്പ ഇവര് ബസ്സിൽ കേറി അങ്ങ് പോകുന്നെങ്കിൽ നടന്നൊക്കെ വരും ഇപ്പൊ അവര്ടെ മക്കളാണെങ്കി ഒരു വണ്ടി എടുത്ത് കൊടുത്ത് പ്പ ഇവരങ്ങനെ പോയി അത് പഠിച്ച് ഇപ്പൊ ഇതിലേക്കൂടെ ഒക് ക്കെ കൊ ഓടിച്ചോണ്ട് പോകും ഭയങ്കര പ്രായൊക്കെ ഉള്ളവരാ ഇപ്പൊ എല്ലാ പെണ്ണങ്ങളും ഇതൊക്കെ ക്കെ ചെയ്യുന്നതല്ലയോ പഠിക്കണം വീട്ടിൽ വണ്ടില്ലയോ എടുത്ത് പഠിക്കണം
ആഹ് പഠിക്കണം ഉം ആഹ് മോള് പിന്നൊക്കെ ഉണ്ട് ഞരമ്പിന്ന് വല്ലൃ താല്പര്യം വരുന്നില്ല
ആഹ് എന്നാലും അത് പഠിക്കുന്ന നല്ല എല്ലൃഓ മോളൊക്കെ കല്യാണം കഴി പ്പിച്ചങ്ങ് പോയി കഴിഞ്ഞാ എന്തോ ചെയ്യും
ആഹ് അപ്പം പിന്നെ അച്ഛൻ കൊണ്ടോവും
ആഹ്
മ്
പിന്നെ വേറെന്തോ ഉണ്ട് മറ്റേലെ ശോഭ ചേച്ചിടെ മക്കൾക്ക് ആഹ് ജോലി കിട്ടിയോ
ആഹ് കിട്ടി കട്ടി എളയവൻ പഠിക്കുവാ ഓൽ കോച്ചിങ്ങിനൊക്കെ പോക്കൊണ്ടിരിക്കുവാൻ
മൂത്തണ്ണനോ
മൂത്തണ്ണന് പഞ്ചായത്ത് ജോലി കട്ടിയാ
ആന്നോ ആഹ് നല്ല കാര്യം ഒരുപാട് പഠി ച്ചില്ലേരുന്നോ
ആനെ ആനെ
ആഹ് ആമ്പിള്ളേർകൊക്കെ തൊഴില് വേണം
ഡിഗ്രിഒക്കെ എടു ഡിഗ്രി എടുത്തതാ
ആണെന്നല്ല പെൺ പിള്ളേർക്കും തൊഴില് വേണം.
ആ ഡിഗ്രിയാ ഒരു ഡിഗ്രി എടുക്കണന്ന് പറയുന്നത് അതുകൊണ്ടാ. ആഹ പി എസ് സി. ആയാലും ഒരു അല്ലാതൊയാലും, ഒരു ടെസ്റ്റ ഒക്കെ എഴുതാമെങ്കിൽ ഡിഗ്ര
പിന്നെ ആന്നാന്ന ഇപ്പൊ ഡിഗ്രി ഇല്ലാത്ത പിള്ളേര് ആരു ഇല്ല.
ഉം എന്താ ഇടന്ന് കഷ്ടപ്പെട്ട് ക്കുന്നെയാ വീട്ടുകാര്.
പിന്നെ ചാണകപ്പൊടിയുണ്ടോ
ചാണകപ്പൊടി ഇച്ചിരി എടുത്തോണ്ട്വന്നേ ഇവിടെ ഇരിപ്പുണ്ട്
ആമല്ലിയാ ന്നാ ശെരി ഓക്കെ.
ആ ശരി.